ഹലോ ഹലോ
കേക്കുന്നില്ലേ ആഹ ഇപ്പ കേക്കുന്നുണ്ട്
ആഹ് കേക്ക്ണ്ട് ഇപ്പം ഫുഡൊക്കെ കഴിച്ച് കെടക്കാറായോ ഉം
ഇങ്ങളിത സ്കൂളില് കുറേ വർക്ക് ഉണ്ടായിരുന്നു മക്കക്ക്
അത്ശെരി ഉം
കഴിയുമ്പോത്തന്നെ
ആഹ ശരി ഇപ്പൊ ഫുഡ് ഉണ്ടാക്കണോള്ളു അതോ കഴിക്കാനായോ
മോക്ക് മുട്ടാണ് പറഞ്ഞണ്ടത്
ആഹ് ശരി മീനൊന്നു ഇല്ലേ
മീനുണ്ട് ചിക്കൻ ഇണ്ട്
ഏഹ് അയ്ശരി
മക്കൾക്ക് ഓരോ തോന്നലാണല്ലോ ഉം
ന്നെ മുട്ട പൊരിച്ചോട്ക്കട്ടേ
പിന്നെ ആഹ് ചോറൊക്കെ തിന്ന് കെട ക്കട്ടേന്ന് വിചാരിച്ച ഇങ്ങനെ ഒരുങ്ങിയോണ്ട്ക്കേനി ബാവ എത്തീട്ടില്ല അമ്മാക്ക് മോനെത്തിട്ടില്ല ഉം ഉം ആഹ് അപ്പൊ അങ്ങനെ ആഹ് അപ്പൊ ഓനങ്ങനെ കാത്ത്ക്കാണ് അപ്പളാ വിൾച്ചേ ഉം ഉം
മക്കളട് വന്നാലാണെങ്കിലോ വരാഞ്ഞാ ഞമ്മൾ ഇങ്ങനെ ഓര് വന്നാലേ സമാധാനം ആഹ് അതന്നെ
ആഹ് ഒർക്കം ഒറഗൂല അപ്പൊ ഓനെ കാത്ത്ങ്ങനെ നിക്കും ആണ് പിന്നെന്താ ഫുഡൊക്കെ എന്താ പെരിയ
ഫുഡ്താ നെയ്ച്ചോർ
ഉം
നെയ്ച്ചോറ്ണ്ടൊരു വക പിന്നെ സാധാരണ നമ്മളെ ചോർണ്ട് മുദിരക്കറിണ്ട്
ആഹ് ആഹ് മുതിര എങ്ങനെങ്ങള് തേങ്ങ അരച്ചോ താളിപ്പാക്കിയാട്ടോ
തേങ്ങ അരച്ചാട്ട് തേങ്ങ അരച്ചാ തേങ്ങേക്ക് നല്ല ജീരകൊക്കെ ഇട്ടിട്ട്
ആഹ്
അങ്ങനെയ വെക്കാ
അയ്ശെരി ആഹ് മുതിര കറിക്കോ ആഹ് നല്ല ജീരകട്ടാണ്ട് ഉം ഉം മുതിര വാർത്ത്കാണ്ട് അയിന്റെ പരിപ്പ് മാത്രോ അതോ
മുതിര വ വർത്തിട്ട്
ഉം
ആഹ് അത് ഒന്ന് കേ വർത്തിട്ടാണ് കെയ്കല്
അത് ശരി ആഹ്
എന്നിട്ട് ഏഹ് ഒന്ന് വേവിക്കും
ആഹ് കുക്കർല്
കാ കുക്കർല്
ഉം ഉം
എന്നിട്ടും ഈ വേവിക്കുമ്പോ മഞ്ഞൾപ്പൊടിയും മൊളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതൊന്ന് മിക്സിൽ അരച്ചിട്ട്
ആഹ്
ഏഹ് സവോളീം പച്ചമൊളകും തക്കാളീം കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി വെളിച്ചെണ്ണ ഇട്ട് വഴറ്റിയിട്ട്
ആഹ് ആഹ്
മുതിരന്റെ ഈ മിക്സി അയ്ത്തെ അരപ്പ് ഞമ്മളൈക്ക് പാരും
ആഹ് ആഹ് ശെരി ആഹ് ആഹ്
എന്നിട്ട് നല്ല ജീരകും ചീരുള്ളിം വെളുത്തുള്ളിം ഒക്കെ ഇട്ടാണ്ട് തേങ്ങ അരച്ചിട്ട് അയ്ക്കപാരാ
ആയ്ശെരി ആഹ് ആഹ്
അവിടെന്നെ ഇഷ്ടാ നല്ല ജീരകത്തിന്റെ ചൊവയ
ആഹ് അയ്ശരി ആഹ് ആഹ് കറിനല്ലോ കൂട്ടാൻ മതിയാവും മക്കള്
ആഹ് ആഹ് ആഹ് മുതിര കറി ആയാ നല്ലോ കൂട്ടും ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പപ്പ- ഇപ്പ ചക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്
ഉം ചക്ക എന്താ ചെയ്യല്
ചക്ക ഏ പൈത്തതാണെങ്കി അങ്ങനെ തിന്നും
ഉം ഉം ഉം
കൂട്ടാവെക്കണം ഞ്
ആഹാ അത് ശെരി കൂട്ടാൻ അയിനോട് കറിയാക്കി വെക്കല ഉണ്ടോ വെക്കല ഉണ്ടോ നിങ്ങള്
ചക്ക ക ചക്കക്കുരു കരക്കും
ചക്കക്കുരു അല്ല ചക്ക കറി വെക്കെല്ണ്ട്ലോ
ഏ ഇൻക്ക്റിയൂല
ഉം ഉം അങ്ങനെ ഉണ്ടലോ ഞമ്മള് സാദാമ്മ മസാലക്കൂട്ടൊക്കെ കൂട്ട്യാണ്ട് വെക്ക ന്നിട്ട് തേങ്ങ ഏ താളിച്ചിട്ട് ന്നിട്ട് തേങ്ങ അരച്ച് പാര്യ
അങ്ങനെ
ആ നല്ല രസം ആണാല്ലോ
ഏ ഞമ്മള് ഇപ്പോ ഇത്രയും കാലയിട്ട് നമക്ക് ഇവിടെ ചക്ക നമ്മക്ക് ഇവിടെ ചക്കട്ടിട്ട് ന്ന് നമ്മള് പ കുരുമുളക് പൊടിയോ?
കുരുമുളക് പൊടി മ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ത തക്കാളീം തക്കാളി പറയണ കേട്ടിട്ടില്ല പച്ചമുളകൊക്കെ ഇടുക ആ കുരുമുളക് പൊടി ഇടുകായിന്ന് ഉം ഇങ്ങട്ട് വെക്കാ ഇങ്ങട്ട് വെച്ചിട്ട് കടകും ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ചിട്ട് ആ ആ് പിന്നെ തേങ്ങ പാര്യാരുന്നു
ഏഹ്
ഉം ഉം
ഞമ്മൾ ഞമ്മൾക്കിപ്പ ഇത്രയ ചക്കല്ല നാടാമ്മളത് ന്നിട്ട് ഞമ്മള് ചക്കക്കുരു കറിയാക്കും ചക്ക ഒന്നെങ്കി കൂട്ടാൻ വെക്കൂ അല്ലെ പഴ്പ്പിക്കൂ അല്ലെ പൊരിക്കും
ഉം
ഈ ചക്കക്ക ആ ഉപ്പേരി ഉണ്ടാക്കും ആഹാ ഉച്ചക്കൊക്കെ തന്നെ ഉപ്പേരിണ്ടാക്കും പിന്നെ അല്ലാതെ ഇപ്പോ കറി വെക്കണത് ആദ്യയിട്ട് കേൾക്ക ഞാന്
അയിന്റെ ആ കൂഞ്ഞി എടുത്ത്കാണ്ട് ഉപ്പേരി ഉണ്ടാക്കുവല്ലോ
ആഹ് അത് ഇണ്ടാക്കേണ്ട്
ഉം ഉം
അത്ണ്ടാക്കലണ്ട് നമ്മളെ ഇടിച്ചക്കന്റെ കൂഞ്ഞില്ലേ
അതല്ല ഇത് സാദാ നല്ല മൂത്ത ചക്കന്റെ കൂഞ്ഞന്നെ
തന്നെ
ആഹ് അത്ടുത്ത് കുന കുന അരിഞ്ഞിട്ട് തേങ്ങ ഞമ്മൾ ഒതുക്കിയിട്ട് കാണ
മ്മ ഞമ്മള് ഇതൊക്കെ ഒലുത്തണതിരി ആഹാ ആഹ് ആ മരിങ്ങ കേബജകൊ അപ്പ അയ്മല വളഞ്ഞി ഇണ്ടാവൂലേ
മീന് കാള ഉപ്പി കാളയണ്ടവതിയാ മതി
ഉം അത് അദ്യട്ട് കേക്കാണ്
ഞമ്മള ഞമ്മള് ഉണ്ടാക്കി നോക്കിട്ട് അങ്ങനെ പറഞ്ഞു ഇൻക്ക് ഓരോരുത്തര് ഇങ്ങനെ പറഞ്ഞ തന്നതാ
ഞമ്മളെ ജ ഈ ജില്ലയിലൊന്നും ആവൂലല്ലേ
ഇല്ല ഇല്ല ഇല്ല
അതാ ഞാൻ ചോയിച്ചേ നമ്മള് അദ്യാട്ട് കേക്കാണല്ലോ
ഓല ചക്ക കുരുണ്ടുംന്നല്ലോ ചക്കകാലായ ചക്കന്നെയാണ് കാര്യമായിട്ട ഓലെ ഭക്ഷ
ഹെ എന്റെ അപ്പാപ്പന്നതാ ചക്ക ക്ക് ചക്കട് കിട്ടിയ ഈ ചക്കന എന്തൊക്കെയ കാട്ടാൻ കഴിയോ അതെല്ലാം കാട്ടും ചക്കക്കുരു എടുത്തിട്ട് അവ് വറുത്ത് പൊടിച്ചിട്ട്
ഉം
ഞമ്മള് വാർത്ത പൊടിച്ചിട്ട് ഉണ്ടാക്കൂലേ പുന്നെ വാർത്തൊക്കെ ഉണ്ടാക്കൂല
ഹ് ആഹ ആഹ് ആഹ
അതേമാതിരി ഈ ചക്കക്കരു വറുത്ത് പൊടിച്ചിട്ട് പൂരം വറുത്ത മാതിരി ആക്കിയിട്ട്
അ ശരി ആഹ
അത്രീ നല്ലതാണ് ഈ ചക്കക്കുരും ചക്കയൊക്കെന്ന് പറഞ്ഞണ്ട് രോഗങ്ങൾ കൊല്ലാണ് ഇറഞ്ഞാണ്ട് ഈച്ച
ഉ ഉം
എന്തൊക്കെ യാലും ഏടൊക്കെ ചക്കകൾ അപ്പ ഇന്ന് വിട്ടില എത്തിക്കഴിഞ്ഞാൽ ഏടക്ക ചക്ക ഉണ്ടോ അവിടെയൊക്കെ പോയി ചക്ക കൊണ്ടുവരയും ചെയ്യും എടെങ്കിൽ വിക്ക്ണേ കണ്ടാല് അതും വാങ്ങിപ്പോരും
ഓ ശരി ആഹ ആഹ ഓരോരുത്തർക്കും ഓരോ പുതകങ്ങൾ ഉ ഉ ഉ
ആ് ആ അതേപോലെ ഒരു ഇവിടെ വന്നപ്പോ നത്ത് വന്നപ്പോണ്ട് കഴിച്ചിണ്ടായിരുന്നു പൊങ് എവിടുന്നെങ്കും കിട്ടുവോ നമ്മളെ തേങ്ങേന്റെ ഉള്ളില്ല പൊങ്ങ് അയിഅത്രയും ഗുണങ്ങണ്ട്ന്ന്
അ ശെരി നമ്മളത് കണ്ടാല്
ഇൻസ്ടാണ് പക്ഷെ അപ്പാപ്പ അപ്പക്ക് ഒന്നും രണ്ടെണ്ണം ഒന്നും പോരാ
ആഹ അത് ശരി ഉ ഉ ആയിനോട് എന്ത ഉണ്ടാക്കാനാവോ
ഉണ്ടാക്കാന അല്ലെങ്കെ തിന്നൻ തന്നെയാണ് അത്രയും ഗുണല്ല സാധന ആണെന്ന് പറഞ്ഞത്
ആ ശരി ആഹ ആഹ
അറബ് രാജ്യങ്ങളിലൊന്നും ഇപ്പം അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടൂലല്ലോ
കിട്ടൂല കിട്ടൂല പിന്നെപ്പ എന്തോ ഒന്നൻ കൂടി തഞ്ഞ ഉ
കൊടുത്തേക്കാണ്ഉണ്ട് എന്നുണ്ടെങ്കില്
ആഹ
അങ്ങാട്ടുഗെഫിക് കൊടുത്തയക്കലുണ്ട് ആര് ആരൊക്കെയ പോകണ്ട ഓലോ ഇതൊക്കെ ചക്ക കൊടുത്തേക്ക
അത് ശരി ഉ ഉ അപ്പൾക്കപ്പള അവിടെ എത്തുവല്ലോല്ല ഇപ്പം
ആഹ് ഇപ്പൊ വേഗത്തു
ഉം ഉം ഏതായാലും ചക്കനോട് പല വീ വിഭവങ്ങളും ഉണ്ടാക്കും പുലിഷ ഒരു വേറെ എന്തൊക്കോ പറഞ്ഞാജേ ഉ ചക്കക്കുരു
അയിന് ഇ കിട്ടുന്നോൽക്ക് വല്യ ഐഡിയകളൊന്നും ഉണ്ടാവൂല്ല ഞമ്മക്കൊരു ച ഞമ്മക്ക് ഈ ചക്ക കട്ടിയ ഒരു ചക്ക കൂട്ടാൻ വെക്കണം കുറച്ചൊന്ന് പൊച്ചണം കുറച്ചൊന്ന് ഭയിപ്പിക്കണം ഏ പിന്നെ പഞ്ചക്കൊക്കെ ആണെങ്കിൽ ഒന്ന് അപ്പൻ ചൂടും ചെയ്യാം
ഓലായിന്റെ ആ മുള്ള് മാത്രേ കളിയള്ളൂ അല്ലാത്തൊക്കെ ഓലെടുക്കുന്നു
ഉം
പല കോവലത്തിലും കേട്ട് ഉ
ഞാനൊരു വട്ടം നമ്മളെ പൈത്ത വരക്കച്ചക്ക നമ്മൾ പയം ബോരി ബോരിക്കുല്ലോ
ആഹ് ആഹ്
അതേ മതി പൊരിച്ചൊക്കിട്ടുണ്ട് രസണ്ട് ട്ടോ പക്ഷെ നമ്മള ഉള്ളില് ചക്കന്റെ ചൊയയാണ് വരിക
ആഹ് അവര് മാറും ഉം അത്‌ശരി ടേസ്റ്റ് ഉണ്ടാവും. സാനം
ആഹ ആ് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട്
ആഹ് ആഹ് ശരി ഉം
പഞ്ചക്കനോട് അപ്പം ചൂട്ടാ നല്ല രസാ
ആഹ് അതിനോട് ഉണ്ടാക്കരും
അതല്ല നല്ല എനിക്ക് എനിക്കന് പഴച്ചക്ക അപ്പം ചൂടാനൊന്നും ഉണ്ടാവൂല്ല. എവിടുന്നെങ്കി കിട്ടിയാൽ അത് അങ്ങനെ തന്നെ തിന്നും അത്രേം ഇഷ്ടാ എനിക്ക് പഴംചക്ക
അത് ശരി ഉം
നലോ തിന്നു പഞ്ചക്കായാല് ഇബടെ മക്കളും ഞാനും ഹസ്ബൻറും ഒക്കെ തിന്നു
ആഹ്
ചെിലോല് പറയും മക്കൾക്ക് കൊടുക്കാൻ പേടിയാണ് കൊല്ലി കെട്ടും അങ്ങനെ
ടിയാണ് കൊലി കിട്ടുന്നൊക്കെ പ
പിന്നെ വെല്ല്യോൽക്കന്നെ തിന്നാൻ പേടിയാണോ എന്നൊക്കെ പറയും.
ആഹ് ആഹ്
പക്ഷെ എനിക്കിവിടെ പഴംചക്ക കിട്ടിയാല് ഞാൻ മക്കളെ കാണാതെ ചിലപ്പോ തിന്നോകേക്കാരം അതെ അതനെ ഓൽക്കൊരു പ്രശ്നേ മാണ്ട നമ്മള് പിന്നെ പൊലി കെട്ടിക്കണ്ടാ വിചാരിച്ചിട്ടേ
അത് ശെരിയാ ഉം
ഇത് ഓൽക്ക് കിട്ടിയന്നെ വേണ്ടി വരും ഇത് കണ്ടാല്. അവര് കൊല്ലി കെട്ടി പണി ഇണ്ടാക്കണ്ടാ വിചാരിച്ചിട്ടാണ് മക്കളെന്നെ ആയാലും ഓൽക്ക് കിട്ടണ്ടിയെ കിട്ടന്നെ വേണം പ്പാക്കം ചെറിയ മോനൊക്കെപ്പൊ നാല് വയസ്സ് ആയേരേ ഓൻ തിന്നും. ഓൻ തനിയെ
അഹ് ശരി ആഹ് ആഹ് അത് ഓരോ ഇഷ്ടാണ് കുട്ടിക്കൊക്കെ ആയാലും ഉം
ആ അതന്നെ ആഹ ഒക്ക് ചക്കായാ മതി ചക്കന് വരക്ക് ചക്ക ആയാലും. പഴഞ്ചക്കായാലൊക്കെ ചക്ക എ എന്തെങ്കിലും കു കൂട്ടാനായാലും തിന്നു ചക്ക കൂട്ടാനായിട്ട് വെച്ചാലും തിന്നും
ആ കൂട്ടാനൊക്കെ എനിക്ക് വല്യത് താല്പര്യം കുറവാണ് കൂട്ടാനൊക്കെ ഉപ്പേരിവെച്ചാ പിന്നേം തിന്നും
ഇട്ച്ചക്കെ
റിപ്പോട്ടൊട്ത്ത് ഓക്കെ അടിച്ച
ആഹ് എന്നാ ശരി എന്നാ ശരി ആഹ് അതെ... അതെ